എന്ത് ചെയ്യുവടാ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്ത് ചെയ്യുവാ
ഓഹ് ഇപ്പ ചുമ്മാ യിരിക്കുന്നു.
ആണോ ഓക്കെ ഇവിടെ ഭയങ്കര മഴയൊക്കെയടാ ഇപ്പ കരണ്ട് പോക്കൊക്കെയാ അപ്പം നല്ല ബുദ്ധിമുട്ട് ഇവിടെ
ആന്നോ റേഞ്ച് ഇണ്ടോ
അത് പ്രശ്നൊന്നുല്ല റേഞ്ച് ഒക്കെ ഉണ്ട് എന്നാലും മഴയുടെ ബുദ്ധിമുട്ട് പറിമ്പൊ ഈ കറണ്ട് പോക്കും വരൊക്കെ ആയതു കൊണ്ട് നല്ല ബുദ്ധിമു കാരണം കൊതുകിന്റെ ശല്യവും ഒക്കെ ഇണ്ട് അങ്ങനെ കൊറെ ഇതൊക്കെ കുഞ്ഞുങ്ങളൊക്കെള്ളത് കൊണ്ട് വീട്ടില് കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര ബുദ്ധി
എത്ര പേര്ണ്ട്
ണം കുഞ്ഞുങ്ങൾ മീൻസ് എന്റെ വീട്ടില് ഒന്നേ ഉള്ളൂ എന്നാലും ഞങ്ങളുടെ ഫാമിലീന്ന് എടയ്ക്കെടയ്ക്ക് ചേച്ചിയുടെ പിള്ളേരും ഒക്കെ വരും എടക്ക് എടയ്ക്കെന്നല്ല ഒന്നര വീട്ടെങ്കില് ഇവിടെ വരാറുണ്ട് ഇവിടെ തന്നെയാണ് കെടക്കാറ് അങ്ങനെക്കെ ആകുമ്പോഴത്തേക്കും ആഹ് കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്നില്ലെ അപ്പം നല്ല ബുദ്ധിമുട്ടാണ് ഈ കറണ്ട് പോകുന്നൊ കാരണം ന്തെന്ന് വെച്ചാ ഇവിടൊക്കെ നല്ല പെയ്യുന്നുണ്ട് മഴ ഇപ്പഴാണ് കൊറച്ച് കുറഞ്ഞത് കാരണം തുണികളോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റുന്നില്ല ഉം ആഹ് കാരണം കറണ്ട് പോക്കൊക്കെ ഉണ്ടോ അവിടെ കറണ്ടൊക്കെ പോകുന്നുണ്ടോ അവിടെ എങ്ങനെ
ആഹ് എപ്പഴുല്ല ഇടയ്ക്കുണ്ട് വൈകിട്ടൊക്കെ ആഹ് എപ്പഴൊന്നു
കാരണം പണ്ടത്തെ പോലെല്ലല്ലോടാ ഇപ്പം മഴ സത്യ പറഞ്ഞ എപ്പൊ വരും എപ്പൊ പോകു പറയാൻ പറ്റുന്നത് കാരണം പക്ഷെ ഇവിടെ മഴ പെയ്തു തുടങ്ങിയ നല്ല മഴയ കാരണം ഭയങ്കര കാറ്റും റ്റും കാരണം വെച്ചാൽ ഇന്നലെ കൂടെ ഞങ്ങളെ ഇവിടെ ഒരു സംഭവം നടന്നു ഇവിടെ അടുത്ത് കളിച്ചോണ്ടിരിക്കയിരുന്നു കാറ്റ് കാരണം ഭയങ്കര കാറ്റുകാരണം ഭയങ്കര കാറ്റുകാരണം മരമൊക്കെ വന്ന് വീണ് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കയിര്ന്നു പിന്നെ അങ്ങനെ കൊറച്ച് ആഹ് കൊറച്ച് പ്രശ്നമൊക്കെ ആയി അങ്ങനെ കൊറച്ച് സീനൊക്കെ ആയിരുന്നു ഇവിടെ കാരണം ഞങ്ങൾടെ ഏരിയാന്ന് പറയുമ്പം കുറച്ച് ഉള്ളോട്ടാണ് ഈ കടൽ ഭാഗം അങ്ങനെ കൊറേ മരങ്ങളൊക്കെ ആയിട്ട് അങ്ങനൊക്കെ ഇരിക്കുന്ന്നത് കൊണ്ട് ഭയങ്കര പ്രശ്ന വാണ് കാരണം ഒരു മഴയൊക്കെ വന്ന് കഴിഞ്ഞാൽ മരങ്ങളൊക്കെ വീഴൻ ചാൻസ് കൂടുതലുള്ള സംഭവണ് അതൊക്കെ കൊണ്ട് ഭയങ്കര പടാ
അഹ് ആഹ് ആഹ് ഇവിടെ ഉണ്ട് മരങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞ് മഴക്ക് ക്കുമ്പം ഞങ്ങളെ നി ചിലെല്ലാം ഞങ്ങൾ വെട്ടി നിർത്തി
ആണോ കാരണം സത്യം പറഞ്ഞ വെയിലിന്റെ കാര്യങ്ങളൊക്കെ ആലോയിക്കുമ്പോ സത്ത്യം പറഞ്ഞ മരങ്ങള് വേണന്നൊക്കെ ആഗ്രഹം കാരണം ഒരു തണല് എന്ന് പറഞ്ഞി ട്ടങ്ങനെ പോയി നിക്കണന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ അതൊക്കെ ആലോ കുമ്പോ മരങ്ങള് വേണം കാരണം പക്ഷെ ഈ ഭാഗത്തൊക്കെ കൊറെ മരങ്ങള് ഇപ്പൊ വെട്ടാനായിട്ടൊക്കെ തൊടങ്ങി എന്തുകൊണ്ടാന്ന് എനിക്ക അറിയത്തില്ല പക്ഷെ ഒരുപാട് മരങ്ങളും ഭയങ്കര ചെടികളും കാര്യങ്ങളായി ട്ടക്കെരിക്ക നല്ല രസം കേട്ടോ സ്ഥലങ്ങള് കാണാന് ഞാനിപ്പോ പുതിയതായിട്ട ഇങ്ങോ മാറിയേ ഉള്ളൂ അപ്പൊ അങ്ങനെയിട്ട് ഇരിക്കുന്നോണ്ട് നല്ല ഇഷ്ടപ്പെട്ടു സ്ഥലങ്ങൾ ഇഷ്ടപ്പെട്ട് വന്നതും ഇവിടെന്ന് കുറച്ച് അങ്ങോട്ടായിട്ട് ആൾക്കാരൊക്കെ മരങ്ങള് വെട്ടയും പിടിക്കൊക്കെ ചെയുന്നുണ്ട് മുഷ്യന്മാരന്നെ മൊത്തിൽ നശിപ്പുകൊണ്ടിരിക്കാണ് മരങ്ങളൊക്കെ മീൻസ് മൊത്തത്തില് എല്ലാ ക എല്ലാം നശിപ്പിച്ചിട്ടിരിക്ക്യ
ആഹ് ആഹ് ആഹ്
ണ്ട് കൊറെ എന്തെക്ക്യോ സങ്കടകരമായിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നോണ്ട് ഒരു വെഷമം പിന്നെ മഴയൊക്കെ പെയ്യ്ന്നത് കറണ്ട് പോവുന്നത് എല്ലാം ബുദ്ധിമുട്ടെന്നെയാണ്
തുണി ഒണങ്ങാനാണ് ഏറ്റവും മെയിനായിട്ട് പ്രശ്
സത്യോടാ ഇപ്പം ഏ വെയില് വേണോന്ന് വിചാരിക്കുന്ന സമയത്ത് മഴ പെയ്യും
ഇവിടിം അത് തന്നെ രാവിലെ കൊണ്ട് തുണി വിരിക്കും പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓടിച്ചെന്ന് എട്ക്കും അത് തന്നെ പരിപാടി
അതെ ചൂട് കാരണം ഒന്ന് മഴ പെയ്യട്ടെന്ന് കരുതിയാ അപ്പൊ മഴ പെയ്യത്തില്ല ഫുള്ള് വെയിലായിരിക്കും സത്യം പറഞ്ഞാ ഇതാ ഇപ്പ പോലും മഴ പെയ്യ്ന്ന്ണ്ട് പൊടിഞ്ഞ് വര്ന്ന്ണ്ട് പക്ഷെ കറണ്ട് പോവുന്നെട് സഹി ക്കാൻ പറ്റാത്തെ രാത്രിയൊക്കെ കറണ്ട് പോവ്മ്പോ നല്ല ബുദ്ധിമുട്ടാ നല്ല ബുദ്ധിമുട്ട്ച്ചാ നല്ല ബുദ്ധിമുട്ട് ക കൊത്കും കാര്യങ്ങളൊക്കെ ഒള്ളത് കൊണ്ടേ മു മ്പില് ഞങ്ങളെ മുമ്പില്ന്ന് പറയ്മ്പത്തേക്കും ഈ ചെളി വെള്ളും കാര്യങ്ങളൊക്കെ നല്ല പോലെ കെ ട്ടി നിക്കും അങ്ങനെയൊക്കെ ആവുമ്പഴേ നല്ല പ്രശ്നാ
ആഹ് ഞങ്ങലും ഇവിടെ അങ്ങനെ കണ്ടത്തിന്റെ ഒരു ഏരിയേലാ ഞങ്ങള് ഞങ്ങള് വെള്ളം കേറ്ന്നൊര് സ്ഥലത്താ ഞങ്ങള്
ഓഹ് അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ മുന്നിലൊട്ടൊക്കെ ഇവിടെ എറങ്ങ്മ്പോഴായാലും ആഹ് നിങ്ങളവിടെ
ആഹ് ആഹ് ഇവിടെ വെള്ളം കേറ് ആന്നാന്ന് അങ്ങൻത്തൊര് സ്ഥലൊ ഞങ്ങക്ക്
ആണോ
ഉം ഉം
നല്ല ബുദ്ധിമുട്ടായിരിക്കും കാരണം കൊച്ച് മക്കളൊക്കെ ഉണ്ടെങ്കിലേ മുമ്പിലോട്ടൊക്കെ എറങ്ങ്മ്പം വെള്ളം കെട്ടി നിക്ക്ന്നൊക്കെ പറയുമ്പോ അറിയാലോ
മോനുണ്ട് കുഞ്ഞാ ആഹ് രണ്ട് വയസ്സാവ്ന്ന്
ആണോ ആഹ് ഇവിടെയും ഒര് മൂന്ന് വയസ് കഴിഞ്ഞേ ള്ളൂ പക്ഷെ കുര്ത്തക്കെടാ കാണന്ന് വെച്ച് കഴിഞ്ഞാ ഈ എന്തുവാ ചെളിവെള്ളോക്കെ കണ്ട് കഴിഞ്ഞാ അതിന്റെകത്തങ്ങ് കെറ് കെടന്നങ്ങ് മറിയും കാരണം പറഞ്ഞിട്ട് കാര്യല്ല കുഞ്ഞു മക്കളല്ലേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ പറഞ്ഞ് കൊട്ക്കാനു പറ്റും ഈ പ്രായത്തിൽ നല്ല അടി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി പോയി കാരണംന്ന് വെച്ച് കഴിഞ്ഞാ നല്ല കെട്ടി നിക്കാടാ ഫ്രണ്ടില്ന്ന് പറയ്മ്പോ നല്ലപോലെ കെട്ടി നി ക്കും മഴ അപ്പൊ മഴവെള്ളം നല്ല കെട്ടി നിക്ക്മ്പോ കൊത് അതെ അതെ കൊതുകിന്റെ ശല്യം കൂടും എടാ ഒറപ്പായിട്ടും കൂടും അങ്ങനെയൊക്കെ ആവ്മ്പോ നല്ല ഇതാ
ഇവടേം നല്ല കൊത്കാ കൊത്കും ഉണ്ട് പിന്നെ കരണ്ട് കട്ട് അത്രേയും ഇല്ല പഷ് ഞങ്ങക്ക് ഇനി വെള്ളം പൊങ്ങുന്ന സമയാവ്മ്പത്തേക്കും ഞങ്ങളെ കരണ്ട് കാണും ഞങ്ങക്ക് ഫുള്ളെ കട്ടാവും ആഹ് അങ്ങനെ രണ്ടും പിന്നെ അത് എറങ്ങ്ന്ന വരെ ഞങ്ങക്ക് വെള്ളം കറണ്ട് ക
ആണോ ഉം ഇവടെ കരണ്ട് പോയി ഒന്ന് പൊറത്ത് പോയി ഇരിക്കാന്ന് കര്തുമ്പോഴായിരിക്കും ഒര് തണ്പ്പൊക്കെ ഉണ്ടാവും പക്ഷെ കൊതുകിന്റെ ശല്യം കാരണം നമക്ക് ഇരി ക്കാൻ പറ്റത്തില്ല ഞങ്ങള് മുമ്പ് താമസ സ്ഥലംന്ന് പറയ്മ്പോ കടൽഭാഗം തന്നെയാണ് ഒര് കടപ്പുറ ഏര്യേ യ അപ്പൊ അവിടെ ചൂടിയാണ് എല്ലാരും പോയിരിക്കും പക്ഷെ ഇപ്പ ഇവിടെ നമക്ക് പ റ്റത്തില്ല കടൽ ഭാഗം ഉണ്ട് പക്ഷെ കടപ്പുറം ഏരിയല്ല കടല് മാത്രേ ഒള്ളൂ കടലിന്റെവിടെ പോയിരിക്കാന് പറ്റോ അത് എന്തായാലും പറ്റത്തിലല്ലോ ഇപ്പ ഇങ്ങനെയൊക്കെ ആവുമ്പം നല്ല ബുദ്ധിമുട്ട്ണ്ട് ഈ മഴ സത്യം പറഞ്ഞ ഈ കാലാവസ്ഥയൊക്കെ പൊട്ട കാലാവസ്ഥേ പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ ഇപ്പൊ ഒരുപാട് മാറി അങ്ങനെയൊക്കെ ഉം കാരണം നല്ല ബുദ്ധിമുട്ട്ണ്ട് ഇപ്പ പോലും നല്ല പോലെ പെയ്യുന്നുണ്ട് മഴ അതെ അതെ അതെ അതെ അതെ അതെ അതെ അതെ അവിടെ നല്ല കുരുത്തക്കാടാട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ നല്ല മടി പിന്നെ ഭക്ഷണം കൊടുക്കാനായിട്ടൊക്കെ നൽക്കുയിരുന്നു ഉം നല്ല മടിയുണ്ട് കാരണം മഴ കണ്ടാ ചാടിയൊങ് ഇറങ്ങുവാടാ കാരണംന്ന് വെച്ചാൽ നല്ല കു ക്ക ഉള്ളതോണ്ടേ മഴ കണ്ടാ ഞ ഇപ്പം ഇടയ്ക്ക് മുന്നിൽ എനിക്കൊന്ന് ഇറങ്ങണ എന്നുണ്ടെങ്കിൽ ഞ അതില് പൂട്ടും കാരണം എന്നെ കണ്ട കഴിഞ്ഞാൽ കൂടുത ഇറങ്ങിട്ട് മുന്നിലോട്ടും ഞാൻ പറല്ല ചളിവെണം ചെളിവെള്ള കണ്ട കഴിഞ്ഞാൽ മറിയും അതിലങ് കേറി ക്കിടക്കും മനസ്സിലായോ അങ്ങനെയാ ആ അങ്ങനത്തെ അത്രയും കുരുത്തക്കേടുണ്ട് അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാനിപ്പം ലോക്ക ചെയ് ഇ മുന്നിൽ ഇരിക്കുന്ന വർത്താനം പറയാനായിട്ട് അതാ അങ്ങനൊക്കെ ആവുമ്പോ നല്ല ബുദ്ധിമുട്ടാ
ആ
എന്താടാ
കുഞ്ഞിനെ കുഞ്ഞിനെ നോക്കാൻ ആരുണ്ട്
അമ്മ അമ്മയെ ക്ഷനൊക്കെ ഇണ്ട് വീട്ടില് അതെ അതെ അതെ ഇതൊക്കെയുണ്ട്. അവിടെ ഇപ്പോ ഇപ്പൊ മഴയുണ്ടോ അവടെ?
ആഹ് ഇവിടെ ഇപ്പൊ മഴയുണ്ട് ഒരു പ പത്ത് മിനറ്റത്തെങ്കിലും തോർന്ന് പിന്നേം മഴ അത് തന്നെ അത് തന്നെ.
ആണോ?
ഉം.
ഇവിടെയൊക്കെ പെയ്യുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് കറണ്ട് പോവും അങ്ങനെയൊക്കെയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാ എന്ത് ചെയ്യണമെന്ന് അറിയുന്നി ഇൻവേട്റ് ഇണ്ടെങ്കി ഒരു പ്രശ്ന ഇല്ലാരുന്നു ഇൻവെർട്ടർ ഇണ്ടെങ്കിലേഇപ്പോ ഞങ്ങള് മുമ്പ് താമസിച്ച വിട്ടിലാണെങ്കി ഇൻവെർട്ടറും കാര്യങ്ങളൊെ ചേർന്ന് ക്ഷെ ഇങ്ങോടക്ക് മാറിയെപ്പോ എല്ലാംങ് ഇതാക്കി.
പോയിതായി ആഹ്.
വെക്കണോന്ന് പറഞ്ഞണ്ടിരിക്ക കാരണം കറണ്ട് പോയ ഒന്ന് ഫാനെങ്കിലും ഒന്ന് കറങ്യോല്ലോ.
ആഹ് എപ്പോഴും കുഞ്ഞുങ്ങള്ള്ളോണ്ട് ക്ക് പറ്റത്തില്ല അവര് ഒറങ്ങത്തില്ല ഈ ആഹ്.
കൂടുതല് നമ്മള
ആഹ് ഇവർക്ക് ഫാന് ആഹ് ഇവർക്ക് ഫാനും കാ റ്റൊന്നുല്ലങ്കി ഇവര് ഒറങ്ങ
പറ്റ ആഹ് ഇവിടെ പറയുമ്പോ ഇയാളുടെ ദേഹംന്ന് പെട്ടെന്നങ്ങ് വിയർക്കും. ആഹ് ഹസ്ബൻണ്ടും കണക്കാ മീൻസ് ആളും അങ്ങനെയ അപ്പം. ദേഹം ജസ്റ്റന്ന് വെറുതെ ഇപ്പ എത്ര തണുപ്പായാലും അവക്ക് ദേഹം വിയർക്കും എന്നാ പോലും. ചൂട് വരുമ്പോള്ള അവസ്ഥന്ന് ആലോയ്ച്ചോക്യെ ഇരിക്കാൻ പറ്റത്തില്ല അവൾക്ക് നല്ല പോലെ. അതൊണ്ട് ഞാൻ മുടി പോലും വെട്ടി വെട്ടി വെട്ടി പ്പൊ മൊട്ട പോലെ ആക്കി വെച്ചിരി ക്ക ന്ന് വച്ച ആകെ കൊറച് മുടി. അതെ കൊറച്ച് കേറ്റി കേറ്റി പ്പ എല്ലാരും ചോ എല്ലാരും ചോയ്ക്കും പെങ്കച്ചല്ലേ എന്തിന ഈ മുടി വെട്ടി കൊടുക്കുന്നെന്ന് എല്ലാരും എന്ന വരും വഴക്ക് പറയും കാ വശ്യ നമുക്കെ അറിയത്തൊള്ളൂ അയിന്റെ ബുദ്ധിമുട്ടെന്ത്മാത്രം എന്തുകൊണ്ട്മ്മള് വെട്ട്ന്നേ. ഈ പറയുന്നവർക്ക് അറിയത്തില്ലല്ലോ നമ്മള് നമ്മളെ കുട്ടികളെ സേഫ്റ്റിയാണ് ഫുള്ള് നോക്കുന്നത്.
ആഹ്.
കണ്ടു.
ഉം.
ഇപ്പം മുടി വെട്ടി. ഒരു മൊട്ട പോലെ ആക്കി വെച്ചിരിക്കാണ് കാരണം നല്ല ചൂട് മഴ പെയ്യുന്നുണ്ടെങ്കിലും നല്ല ചു ചൂട്ണ്ടടാ ആദ്യത്തെ പോലെയൊന്നല്ല സത്യം
ആഹ് ആഹ്, ഹ്മ്മ്
മഴ കാരണം മരങ്ങള് വീഴുന്നു എന്ത് ചെയ്യാനാ വെട്ടും വെ ട്ടലും അയിന്റെ കൂടെത്തന്നെ മരങ്ങള് ഒടിഞ്ഞ് വീഴലും അങ്ങനൊക്കെ ആവുമ്പോ നല്ല ബുദ്ധിമുട്ട സത്യം പറഞ്ഞ ഉച്ചസമയത്തൊക്കെ എറങ്ങാൻപറ്റത്തില്ല കേട്ടോ ഉച്ചസമയം വെയിലൊക്കെ ആവുമ്പഴേ നമുക്കൊന്നെറങ്ങി ടൗണിലോട്ടൊക്കെ ഒന്ന് നടന്ന് പോണംന്നുണ്ടെങ്കിലും ഒന്ന് തണലത്തോട്ട് മാറണോന്നുണ്ടെങ്കിലും അറിയാലോ ഒര് മരങ്ങളെന്തായാലും ആവശ്യമുണ്ട്. ഇത് മരങ്ങളും ഇല്ല എല്ലാം നശിച്ചോണ്ടിരിക്കല്ലേ ഭയങ്കര ബുദ്ധിമുട്ടാ അത് കൊഴപ്പല്ലടാ ഹ്മ്മ് നല്ല ബുദ്ധിമുട്ടാ, ചായ കുടിച്ചു പക്ഷെ ചായല്ലാണ്ട് പറ്റ ത്തില്ല ചായൊക്കെ കുടിചു, ചായ ഞാൻ ഒര് ദിവസം ഒര് രണ്ട് മൂന്ന് ചായക്കെ കുടിക്കാറുണ്ട് എങ്ങനെ ചായൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്ക ആഹ് ചായ ഇല്ലാണ്ടൊന്നും പറ്റത്തില്ല.
പറ്റത്തില്ല അയിനെന്താ കഴ്ച്ചേ
കഴിക്കാൻ ഇനി രാത്രി കഴിക്കത്തേ ഒള്ളൂ ഇനി
ല്ലാ, അല്ല ചായയുടെ കൂടൊന്നും കഴ്ച്ചില്ല
ചായയുടെ കൂടെ ഇന്നും പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല കാരണം ചായ മാത്രം മതി കാരണം മഴയാലും വെയിലായാലും എന്താണെങ്കിലും എനിക്ക് ചായ വേണം അതെ അതെ അതാണ് ഇന്ന് മു മൊത്തത്തി മഴയായിര്ന്ന് ക്ഷെ എന്നാലും ചായ എനിക്ക് വേണം കാരണം ചെലര് പറയും ഈ ചൂട് സമയത്ത് ഈ ചായൊക്കെ ആരാ കുടിക്കുവാന്ന് ചോയിക്കും കാരണം ജ്യൂസും കാര്യങ്ങളൊക്കെ അല്ലേ കൂടുതൽ പേരും ചായ അല്ലേ ഏഹ് തണുത്ത സമയത്ത് സോറി തണുത്ത സമയത്തല്ല ചൂട് സമയ ത്ത് കൂടുതലും ജ്യൂസും കാര്യങ്ങളൊക്കെയല്ലേ കുടിക്കാ പക്ഷെ ഞാൻ നേര തിരിച് ഞാൻ നല്ല പോലെ ചായ കുടിക്കുന്നൊരാളാ, പക്ഷെ ആദ്യം ഒന്നും ഞാൻ ഇങ്ങനെല്ലാ ചായയുടെ എന്തുവാ മണം പോലും ഇഷ്ടപ്പെടാത്ത ഒരാളാ അത്രേം അത്രേം ചായ വെറുക്കുന്ന ഒരാളായിരുന്നു പക്ഷെ ഇപ്പഴ്ന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാ ഏഹ് സ്കൂളിലൊക്കെ ജോലിക്ക് പോയി തൊടങ്ങിയന് ശേഷം ഇപ്പം ചായ ഇല്ലാണ്ട് പറ്റത്തില്ല. കാരണം അതൊരു സന്തോഷം സമാധാനം പോലെയാ മനസ്സിലായോ അങ്ങനത്തെ കൊറെ ഹ്മ്മ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ കൊറെ കൊറെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവായി പോവാ കാരണം സത്യം പറഞ്ഞാ ചായ കുടിക്കുന്നോണ്ട് കൊറച്ച് കാമായിട്ടക്കെ ഇരിക്കാൻ പറ്റും ക്ഷെ ഈ കാലാവസ്ഥ സത്യം പറഞ്ഞ ചതിക്കാ മൊത്തത്തില് നമ്മള് വിചാരിക്കുന്ന പോലെയൊന്നും ആവുന്നില്ല പിന്നെ വീട്ടിന്റെ അടുത്ത ഓരോ സംഭവങ്ങള് നടക്കുന്നോണ്ട് ഭയങ്കര ഒര് വെഷമം കാരണം ആൾക്കാര് അവര് കാരണം ഞാൻ പറിഞ്ഞില്ലേ ഈ കു ട്ടികളുടത് കുട്ടികൾ ഇന്ന് കളിക്കുമ്പഴാണ് ഈ മരൊക്കെ വന്ന് വീഴുന്നേ എന്തെങ്കിലും പറ്റിരുന്നെങ്കിലോ അതാ എല്ലാവരും ഇവടെ പറയുന്നേ കാരണം വീടന്റെ അടുത്തുള്ളവരൊക്കെ പറയുന്നേ വെച്ച് കഴിഞ്ഞാ ഇപ്പം ഞാൻ പറയാട്ട ഇപ്പൊ ഒരു മരണം നടക്കാൻ ഇത്ര ടൈം വെണൊന്നില്ല ഒരു സെക്കന്റ് മതി നമ്മള് വിചാക്കാത്ത ആളായിരിക്കും പെട്ടെന്ന് മരിക്കുന്നേ പക്ഷെ വീട്ടുകാര് ശ്രദ്ധിച്ചാ കൊഴപ്പല്ല ഇതിപ്പ വീട്ടുകാരങ്ങ് വിട്ടതിന്റെ പ്രശ്നം കൂടിയാണ് മക്കള് ശ്രദ്ധിക്കുന്നില്ല ഈ രാത്രി സമയത്ത് അത്രേം മഴ പെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഈ കുട്ടികളെ കളിക്കാനായിട്ടൊക്കെ വി ടോ, അതും ഇടിം മിന്നലും ഉണ്ടായിരുന്നടാ മിന്നലൊക്കെന്ന് പറയുമ്പോ ഇപ്പം സത്യം പറഞ്ഞാ നമുക്ക് പണ്ട് എന്താടാ
പ്രശ്നാ എന്തോ ഇണ്ടായേ കുഞ്ഞു കുഞ്ഞുങ്ങളാണോ
അതെ, അതെ, അതെ, അതെ ഒരു നാലു അഞ്ചണ്ണം ഒര് മിന്നല്ന്നൊക്കെ പറയ്മ്പ നമ്മടെ വീടിനകത്തേക്ക് കയറി ഓടേണ്ട സമയൊക്കെ കഴിഞ്ഞു കാരണം മിന്നലേറ്റ് തന്നെ ഒരുപാട് പേരും ഇപ്പ മരിക്കുന്നുണ്ട് അതുകൊണ്ട് ഭയങ്കര പേടിയാടാ. കാര്ണം ഇപ്പൊ ഓരോ വാർത്തകളും കാണ്ന്നില്ലേ. അപ്പൊ ഈ പിള്ളേർ സത്യം പർഞാ ഈ പിള്ളാരൊക്കെ എല്ലാരും എടുത്ത്ട്ട് അടിക്കണ്ടായിരുന്നു കാര്ണം അത്രയും കുര്ത്തക്കേടായിരുന്നു ഇവടേ കേടന്ന്. കാര്ണം എന്തേലും സംഭവിച്ചു പോയ എന്ത് ചെയ്യുായിര്ന്ന് അങ്ങനെ കൊറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. ഉം എട ഞാൻ കൊർച്ചയ്ഞ് വിളിക്കട്ടെ.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ ശരി.